കേക്കുന്നുണ്ടോ
ആഹ് കേക്കുന്നുണ്ട് അവിടെ കേക്കുന്നുണ്ടോ
ഉണ്ട് ഉണ്ട് ഉണ്ട് ചിലവർക്കൊക്കെ നെറ്റ് വർക്ക് ഇഷ്യൂ ഉണ്ടല്ലോ ആഹ് അതുപോലെ മഴയൊക്കെ ആയോണ്ടേ നല്ല രീതില് ഇഷ് ചേച്ചി
വിളിച്ചീനി അപ്പം ചേച്ചീന്റെ അവിടെ നെറ്റ് റ്റ് വർക്ക് ഭയങ്കര ഇഷ്യൂ ആണ്
ആഹ് ഓഹ് ഓഹ് ഓഹ് ഓഹ്
പാവണ്ട് അപ്പം തന്നെ താലന്നെ കട്ട് ആയേക്ക
ഓഹ് ആന്നോ
ഉം
ആഹ് ഓഹ് ഓഹ് ഓഹ് അതാ ചിലവർക്കെല്ലാം ഉണ്ട് ഇഷ്യൂ ഉണ്ട്
ഉം ഓർക്ക വരില്ല
ഉം ഉം ഉം
ഞാൻ കൊറച്ചൊക്ക ടൈമൊക്കാവും ഒര്ണി രണ്ടണിയൊക്കെ ആവും
ഒരു മണി രണ്ട് മണി വരെയോ ആ ആ. എന്നിട്ട് ലേറ്റ് ആയിട്ടാന്നോ ഇപ്പ എഴുന്നേക്ന്നെ
അതേ. ഒർക്കം വരൂലേ രാത്രി ആയത്തറീല്ല.
ഓ പഠിക്കുവാന്നോ? അതോ ജോ ജോലിവാലോം ഉണ്ടോ
പഠിക്കാ
ഓ ആഹ് പിള്ളേരൊക്കെ ഉണ്ടോ ക്ലാസ്സില്?
ആണ്ട്.
കൊറവാന്നോ അതോ
ഞങ്ങള് ഗേൾസ് മൂന്നാളോള്ളൂ.
ഓഹോ ഡിഗ്രിക്കാന്നോ?
ഉം ഐ ടി എ കോളേജ.
ഓ ഹോ ഹോ ഹോ അപ്പം പിള്ളേരൊക്കെ കുറവാണല്ലോ ഡിഗ്രികൊക്കേ?
അതേ മൂന്ന് വർഷാക്കീട്ടാണ്. മൂന്ന് നാല് വർഷായിടീട്ട്.
ആ അല്ലേലും കുറവായിരുന്നു. മൂന്ന് വർഷം ആയപ്പഴും കുറവായിര്ന്നു. എല്ലാരും ഈ നേഴ്സിങ്ങിനും മറ്റേ യൂറോപ്യൻ കൺട്രീസിലൊക്കെ പോവില്ലയോ അങ്ങ്,. ഓരോന്ന് പഠിച്ചേ അതും പഠിക്കാനും അങ്ങനെ അതുല്ല നേഴ്സിങ്ങിനൊക്കെ ഇഷ്ടം പോലെ പിള്ളേരുണ്ടല്ലോ?
ആഹ്.
അതുകൊണ്ട് കുടെക്കെയാന്ന് തോന്നുന്നു. എല്ലാരും ഇപ്പം പൊതുവെ കോളേജുകളില് എല്ലാം കുറവാന്നല്ലോ പിള്ളേരെ
ഉം ചെറിയ വാലു വെക്കെ ഒള്ളൂ നഴ്സിങ്ങിനൊക്കെ
ആഹ് ആഹ് ആഹ്.
അല്ല സാലറിം കൊറവാണ്.
ആഹ് ആ.
വേം ജോലി കിട്ടൊയ്‌ക്കാരം.
ആഹ് ജോലി പെട്ടെന്ന് കിട്ടോല്ലോ?
മ്.
അതുകൊണ്ട് എല്ലാരും ഇപ്പ നഴ്സിങ്ങും വേറെ പല കോഴ്സുകളൂ നോക്കുന്നെ. ഡിഗ്രി അങ്ങനെ നോക്കുന്നേ ഇല്ലാരും
മ് മ്.
പോളിടെക്നിക്കിലൊക്കെ ഇഷ്ടം പോലെ പിള്ളാരല്ലയോ?
മം ഞാൻ കൊടുക്കണം വിചാരിചിനി ഇപ്രാവശ്യം
ആഹ്.
പക്ഷെ ഞ്ഞ ഇൻക്ക് പരീക്ഷേണേ.
ഓഹോ ആഹ് ആ.
അപ്പം ഇത് കയ്ഞ്ഞു ഏ ഒമ്പാതി.
എത്ര?
ഒമ്പാതി.
അല്ല ഏത് സെമ്മ ഏത് സെമസ്റ്ററ ആതോ ഇയർ ആണോ?
ടു ഇയർ റാ.
ഓഹോ ഓഹോ. എല്ലാംക്കെ പഠിച്ചോ?
പഠിച്ചാനൊക്കെ ബൂതിണ്ട് പക്ഷെ തലെ ക്കേറ്ണ്ല്ല.
ഓ. ആഹ്. അതാ ഇപ്പം പിള്ളേരെല്ലാം കുറവുവാ മഴയൊക്കെ ഇണ്ടായിരു ന്നോ ഇന്നവിടെ?
ഏ ഇന്നല്ലേനി ഇന്നല്ല ഉണ്ടേനി
ആഹ ആഹ് ഹാ ഇത്ങ്ങ് വടക്കല്ലയോ സംസാരം കേക്കുമ്പോ
ഹലോ ആഹ്
ആ ആ ഹാ കുക്കിംഗ് ഒക്കെ അറിയാമോ?
ആ കുക്കിംഗൊക്കെ അറിയ കുക്കിങ്ങിനാ താല്പര്യം നീ ഇത് കഴിഞ്ഞിട്ട് പോ ആഹ് താ ഇ ഒരു പൂതിയുണ്ട് ഹോട്ടൽ മാനേജ്മെൻറ് പഠിച്ചാ
ആഹ ആഹ് ആഹ്
അയിന് നല്ലതല്ലേ
ആന്ന് ആന്ന്.
അത് കിട്ടണം
ആഹ
നല്ല പൈസയാണ് പഠിച്ചാ
ആഹ് ആഹ് ആന്നു..
ഒരു ലക്ഷക്ക വേണം
ആഹ് എല്ലാം വെക്കാനൊക്കെ അറിയാമോ..
ആഹ്
ആഹ് ഈ പിന്നെ വീഡിയോ ഒക്കെ എടുക്കുവോ കുക്കിംഗ് വീഡിയോ ഒക്കെ
ഏഹ് പൂതിയൊക്കെ ഉണ്ട് നല്ല ഫോണൊക്കെ വേ
ആഹ് ആഹ് ആഹ് അതെടുത്തിട്ട് ആഹ് ആഹ് ഹ് ഹാ ഇപ്പൊ ഇഷ്ടം പോലുണ്ടണ്ട് എല്ലാ റെസിപ്പിയൊക്കെ അറിയാം അറിയോ പുതിയൊക്കെ പരീക്ഷിക്കുവോ
ആഹ് പരീക്ഷണം നല്ലോണ്ട്
ആഹ് കഴിക്കാൻ കൊള്ളാൻ പോന്നിട്ട്..
ഓള് പറയും കൊള്ളാംന്നൊക്കെ പറയും പിന്നെ പറയും.. മ കണ്ട കേട്ടോ
ആര് പറയും
ആന് ബ്രദർ അറി
ആഹ് ആഹ് ഹാ ഹാ ആഹ് പുതിയത് പുതിയത് പുയത് പുതിയത് എങ്ങനെ യ യൂട്യൂബിൽ നോക്ക ഒക്കെ നോക്കോ അതോ സ്വന്തമായിട്ട്ങ് പരീക്ഷിക്കോ
ആഹ് സ്വന്തമായിട്ടും പരീക്ഷിക്കും യൂട്യൂബില് നോക്കി പരീക്ഷിക്കും
ആഹ്യൂട്യൂബിൽ നോക്കി വെക്കുന്നക്ക കൊള്ളാമോ ടെസ്റ്റുണ്ടോ.
ഉം ആഹ് ഒക്കെ നല്ല ടേസ്റ്റ്ട്ടോ ഉണ്ടാക്കണേ അതേപോലെ ഉണ്ടാക്കണാ
ഓഹ് ഓഹ്
അ ഞാൻ കയ്പങ്ങ് ഉണ്ടാക്കും.
എന്തോ
കൈപ്പങ്ങ
കയ്പ്പങ്ങ അതെന്താ പാവക്കാ
ആഹ് അത തന്നെ കഴിച്ചിന്ന ഒരു സാധനം
ആഹ് അത് തന്നെ പാവിക്കാ
ഏഹ് എവിടെയി നാട്ടല് പവക്കാ പറയല്
ആഹ് ഇവിടെ അങ്ങനെ പറയുന്ന പാവയ്ക്കാ
ഏഹ്അതൊന്ന മനസ്സിലാവാന്നല്ലേ
അതാ മനസ്സിലാവാത്തെ
ഉ
നിങ്ങള എവിടെ ഇങ്ങനെ എല്ലാത്തിനും വ്യത്യാസം ഓരോന്ന് പറയുന്നത് വെള്ളരിക്ക ന്നൊക്കെയാന്നോ പറയുന്നേ ഏ മത്തങ്ങ
ആ മത്തങ്ങ കുമ്പളങ്ങ
ആഹ് തേങ്ങ, ചക്ക, ഏഹ്
ചെരങ്ങാ
അതെന്തുവാ കിഴങ്ങാണോ ഉർളകിഴങ്ങ്
ഏഹ് ചെരങ്ങ് പർഞ്ഞാല് നീളത്തില് ഒരു സാനല്ലേ താൾച്ച്ണെ ഒരു ആഹ് നീളത്തില് എങ്ങനെപ്പ ചെരെങ്ങ നീളത്തില് ഒരു ഇതുണ്ടാവും
തോ അതേതാ വഴുതനെങ്ങെയാന്നോ
ഏഹേ
പടവലെങ്ങ്യാ
ആ ഔ വേറെ അല്ലെ
പടവലെങ്ങ്യാന്ന് പറയുമ്പോ ഒരു മണ്ടേ അതിന്റെ മുകളിലേ ഇച്ചിരി വെള്ളപ്പൊടി പോലെ ഇരിക്കും പച്ച
ഇത് അതെല്ലാ ഏഹ് ഇത് പ- പച്ച കളർന്നേണ് നീളണ്ടായിട്ട്
അത് ഏതിനാ അത് സാമ്പാറിലൊക്കെ ഇടുന്നിയാന്നോ
ആ ക്കടും
മ്
തളിച്ചും ചെയ്യും
ഏതാ
താളിപ്പ് താളിപ്പ്
കടുക് വറക്കുന്നെ
ആഹ്
എന്നാന്നോ ഉദ്ദേശിക്കുന്നേ
ആഹ് ക കടകും കരിയേപ്പും
ആഹ് ആഹ് കട്കും കരിയാപ്പിലേം കറിവേപ്പില ആഹ് നിങ്ങളെന്ത് പറയുന്ന്
കരിയെപ്പ്
കരിയാപ്പ്
ആഹ്
ആ നിങ്ങള് പഴത്തിനൊക്കെ എന്താ പറയുന്നെ
ഏത് പഴം
ഏത്തപ്പഴോന്നാണോ പറയുന്നേ
നീന്ത്രപഴം പലേ പേരുണ്ട് ആഹ് ഞാലി പിന്നെ ഒരു ചോപ്പിന് ആഹ്
ആഹ് ചൊവന്നപഴം
ആ അയിന് വേറെ പറയും ചങ്ങത്താളിയോ
ചെങ്കതെളിയോ
ആ
ഓഹ് പിന്നെ പൂവമ്പഴം പറയത്തില്ലേ
പൂമ്പഴം വേറെ
മ്
കുറേ ഐറ്റംസ് ഉണ്ടല്ലോ മൈസൂർ പയം
ആ അത് ഏതാ
അയീ പൂവന്റെ തായ്ത്യ വേറൊരു സാധനം
ഞാലിപൂവൻ ആന്നോ
മ് മ് ഞാനീ ചെറ്താ
റോവസ്റ്റോ
റോബസ്റ്റ് വേറെ
ഉം ഉം
മൈസൂര് വേറെണ്ട്.
അയ്യോ അതറിയത്തില്ല പാളയംകൂടം പറയോ ഉണ്ടോ?
ഇല്ല അയ് ഞാൻ കേട്ട്ക്ക്ണ് പക്ഷേ തിന്ന് നോക്കിയിട്ടില്ല അതൊന്നും.
അയ്യോ ഓ
ഉം
എന്തുവാ തേങ്ങ തേങ്ങന്നെല്ലേ പറയുന്നേ ചക്ക അതൊക്കെയല്ലോ അവിടെ
ആഹ് അഹക്കെണ്ട്
ചക്ക മാങ്ങ
ആഹ അഉണ്ട്
ആഹ് അതെ അങ്ങനെയെന്നെയല്ലേ പറയുന്നേ?
ഏഹേ
ആഹാ തേങ്ങ ആഹാ ചിരകീന്നാണോ പറയുന്നേ?
ചെരകാ
ചെരകാ ഓ ഓ ഹോ നിങ്ങടക്കെ സദ്യ ഓ നിങ്ങടെക്കെ സദ്യക്ക് പരിപ്പ് കറി ഉണ്ടായിരിക്കുവോ പരിപ്പ് പ്പ് അതോ സാമ്പാറാണോ?
മനസ്സിലായില്ല
സദ്യ കഴിക്കത്തില്ലയോ കല്യാണത്തിനൊക്കെ?
ആഹ
ഓണത്തിന്
ആഹ് ആകക്കെ ഭയങ്കര ഇഷ്ട
അഹ് വെക്കോ വീട്ടി?
ആഹ് വെക്കേണ്ട്
അപ്പഴ് സദ്യയ്ക്ക് ആദ്യം ഒരു കറി ഒഴികോലോ? പരിപ്പാണോ സാമ്പാറാണോ?
പരിപ്പ് സാമ്പാറായിട്ട് വെക്കും.
ങ്ങേ തൊമരയിട്ട് പ സാമ്പാർ വേക്കുന്നാന്നോ
ആ ഏഹേ ആഹ് സാമ്പാറ്ക്ക് ആഹാ പരിപ്പൊക്കെ ഇട് വെല്ലോ?
ആഹ അല്ലാതെ പരിപ്പ് കറി അറിയാമോ? പരി പ്പ് ചെറുപയറ് ആ അത് വെക്കുവോ?
ആഹ് വെക്കേണ്ട്
ആഹ നിങ്ങക്ക് ഓണത്തിനൊക്കെ നോൺ വെജ് കാണുവോ?
ആഹ
നോൺ വെജും വെക്കുവോ എല്ലാ ഓ ഓ നോയമ്പൊക്കെ പിടിക്കുവോ?
ഉം
നൊയമ്പ് നൊയമ്പ്
അത് എത്താ സാധനം
നിങ്ങക്ക് റംസാനുണ്ടോ?
റംസാനോ?
ഉം ഹിന്ദു ആന്നോ മുസ്ലിം ആന്നോ?
ആഹ അങ്ങനെ
ആഹ ആഹ അതാ ചോദിച്ചേ റംസാൻ. റംസാൻ വലിയ പെരുന്നാള്. അല്ലിയോ ചെറിയ പെരുന്നാളോ?
ആഹ് ഐ ഈദ് മുബാറക്ക്
അതനെ അതിന് നൊയമ്പില്ലിയോ നൊയമ്പില്ലി പറയുന്നേ ഇത്ര ദിവസം നാല്പത് ദിവസം മുപ്പത് ആന്നോ നമ്മളൊക്കിങ്ങനാ പറയുന്നേ നൊയമ്പ്
ഏഹ് അവിടെ ഏത് മലപ്പുറം ജില്ലയാണോ
അയ്യോ നമ്മുളിങ്ങ് കൊല്ലവാ
ഏഹ് കൊല്ലം ഉം ന്റെരു ഫ്രണ്ട്ണ്ട് കൊല്ലത്ത്
ആഹ് ആഹ് എടാ ശെരിയടാ
ഏഹ്